കേക്ക് ഇണ്ടോ?
അതെ കേൾക്കുന്നുണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്ക?
ബിരിയാണി എങ്ങനെ ഇണ്ടാക്കാന്ന്.
ഇജ് പറയാ അനകറിയില്ലേ എന്തിത്താ നിദാ അൻ്റെ കഥ ആദ്യം ഉള്ളി നല്ലവണ്ണം തോലു തൊലിക്കുക.
ആഹ ഇങ്ങിട്ട് ചെറുതായി കട്ട് ചെയ്യുക
ആഹ ഏ അല്ല അല്ല
പിന്നെ ഉള്ളി കട്ട് ചെയ്യണ്ടേ മ
അല്ലാ തോലി വലിച്ചിട്ട് കഴുകണം എന്തത ഇമാതി രോഗങ്ങ ഉണ്ടാവണം ഈ കാലത്ത് അന്റെ വിചാരംന്താ
തടന്ന് ആ
കഴുകിയതിനു ശേഷം കട്ടിംഗ ബോർഡ് എടുക്കുക കത്തിയെടുക്കുക. എന്നിട്ട് കണ്ണ് പൊത്തണം. കണ്ണ് ഏഹ് പൊത്തണം അല്ലെങ്കിൽ മുന്നിൽ എന്തെങ്കിലും ഉപ്പും പാത്രം എന്തെങ്കിലും ഇങ്ങനെ വെക്കണം അല്ലെ കണ്നിറും ഇപ്പം പാത്രം വെക്കാൻ കതിന്റെ ൊമ്പത് ചെറുള്ളിലേ? കുത്തിയേക്കണം
ആന്തിനാ
കണ് തീർണീന്
ഞങ്ങള് ഉപ്പ് വെച്ച കണ്ട് അയി്മക്ക് നോക്കിയണ്ടായിരിക്കല്ല പക്ഷെ എന്നാലും നീറുംൊക്കെ ചെയ്യോ ഒക്കെ വെറുതെ തോന്നും
ആടി നീറണം നീണ്ട ഇ നീറും ഓക്കെ ഉള്ളി അരിഞ്ഞഞ് മാറ്റയാ അതേപല ച് തക്കാളി
തക്കാളി ഇട്ക്കക
തക്കളി വാണ്ടാ പക്ഷെ ഉള്ളി അധികം വേണന്ന് വെച്ചാല് മസാല ഉണ്ടാവണ എനക്ക് മസാല ഉണ്ടാവണം ബിയാണി ഇഷ്ടം പിന്നെ അതുഅല്ല ഉള്ളി പെട്ടെന്ന് വാടിയ തുള്ളി ഉണ്ടാവുക
ആഹ അപ്പൊ കൊറെ ഉള്ളി വാണം
അതെ പിന്നെന്താ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പക്ഷെ അധികം എല്ലാരും അത് പുൊറത്തന്ന് മേടിക്കാ ചെയ്യാ
ഞങ്ങ ഇവിടെ ഇണ്ടാക്കിയണ്ട ഇടത്
ഏ ഞങ്ങളും ഉണ്ടാക്കലാണ്
എന്നങ്ങിട്ട് അത് നമ്മള് തക്കാളി കേഴ്കി നുറുക്കിടുക പിന്നെ ഈ പേസ്റ്റും
പിന്നെ പേസ്റ്റ് അതേപോലെ പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ആ ചിന്ത ഗാർലിക് പേസ്റ്റ് പിന്നെ പച്ചമുളക് നാലെണ്ണക്കെ ക കേറിടണം പിന്നെ മല്ലിച്ചപ്പ് കുറച്ചിടണം പിന്നെ വേപ്പിൻന്റെറെല കുറച്ച ഇടുക അതിക്ക് ചിക്ക കുറച്ച എണ്ണ ഒഴിക്ക പിന്നെ കൊറച്ച് ചിക്കൻ ഇട്ടാണ്ട് നല്ല ഓണം ഇങ്ങനെതാക്കുക ആയിരത്തിള്ളായിരത്തി അടുപ്പത്തക്ക് വെച്ചിട്ടില്ലല്ലേ നമ്മള് അടുപ്പ വെച്ചിട്ട ഇല്ല ഇല്ല ഒരു പാത്രത്തിൽ ഇത ഒക്കെ അതാക്കിട്ട് കൈ കൊണ്ട് നല്ലവോണം ഇതാക്കുക ഇന്നിട്ട് കൊറച്ച് ഇപ്പും കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം കയ്യോ കൊണ്ട് കിളുമ്പീറ്റു വേണം അടുപ്പത്തെ തീമാക്കാൻ സ്ലോവില്
ഞങ്ങ അങ്ങനെ നല്ല കാട്ടല്ല ഞങ്ങൾ ഉള്ളിയും തക്കാളിയ ഒക്കെ വാടിട്ട് അഐക്ക അങ്ങനെ ഓോ സധന ഉപ്പിട്ടിട്ട് അത് ഉി കട്ടട്ട് വാടി വരുമ്പോ തക്കാളി ഇടും എന്നിട്ട് ആ തക്കാളി കെട്ട ിട്ട് പിന്നെ ആ പേസ്റ്റ് ഇടും
മനസ്സിലായി പക്ഷെ അതല്ല ഇങ്ങനെയും വെക്കാ ഒരു വെറൈറ്റി മോഡൽ ആയിങ്ങാണ്ട് ഇങ്ങനെ വെക്കാ പറയാ
ആഹ ഞങ്ങള് നോർമല ആാണ് ബിരിയാണിയാ
അങ്ങനൊക്കെ പിന്നെ എന്താനക്ക് മന്തി ബിരിയാണിയാണ് ഏച്ചോവുംും കടായ ഇഷ്ടം
റിച്ച് മന്തി
അങ്ങനെ ഇനി ക്കും മന്തിയാണ് ഇഷ്ടം പക്ഷേ ബിരിയാണി ഞ തിന്നിട്ട് കുറെ കാലായി
ഞാനും അങ്ങനെ ഇുന്നു ഞങ്ങ ഇങ്ങോട്ട് മിഞ്ഞാന്ന് വെച്ചു
ആ ഇഞ്ഞാന്നാ എന്തെങ്കിലൊക്കെ തിന്നാ ആ അ തട് ചെരിക്കൊ ഒന്നും കിട്ടാത്തോണ്ടാണ്
എജന്നു പൈാക്കൊ നിങ്ങ ഇന്നലെ മന്തി വെച്ചില്ലേ
ആ അത് കൊളായടി ആ അരി ശരില്ല പാക്കറ്റ് അരിയാണത് ഞങ്ങള് സെപ്പറേറ്റ് മേടിക്കല് സെപ്പറേറ്റ് മേടിച്ചാലേ അടിപൊളിയാവുള്ളു
പക്ഷെ ഞങ്ങള് പാക്കറ്റ് എടിച്ചാലും ഞങ്ങളത് ശരിയാവണ്ട് അത എനിക്ക് വെക്കാ ഇജ്ജല്ലേ വെച്ചത്
ഞാനല്ല ഇമ്മ
ആ അത് ചെൽപ്പോ ജാഗര അൻക്ക് വെക്കാ
ഞാനന്നല്ല ആ ഞാഫുള്ള് കട്ട തോടത്തൊക്കെ ഉള്ള ചെയ്തിട്ട് പിന്നെ ക്യാപ്സിക്കൻ എരു ഉണ്ടാവൂലല്ലേ ഇല്ല അനക്ക് അറിഞ്ഞീന്നില്ലേ
ഞങ്ങളെന്നും വേടിച്ചരുണ്ട് ഞങ്ങള് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽയിട്ട് ഉണ്ടാക്കുമ്പോ ക്കൊക്കെടാൻ മേടിച്ചു
ഉം കുഞ്ഞാണി ആപ്പി അയിൻ്റെ ആളാ പറഞ്ഞിന്നാള്
രാവിലെ
ലാ
ഏ ഇന്തില പോണണ്ടു അവിടന്ന് ങ്ങനെ പോരണ്ണ്ണ്ട് ഐ ലേതോരു സ്കൂൾ ബസിന്റെ ഡ്രൈവറോട് എന്തോ പറയിണേട്ടു
എന്നച്ചറിലാട്ടോ
ഉം ഞങ്ങള് മറ്റേ കൊടമ്പുളില്ലേ
ആം ആ
അത് ഉണക്കാം വെച്ചിക്ക്
എവിടുന്നങ്ങക്ക് ആ എന്തിനാ
അത് മീൻകറിയൊക്കെ വെക്കാൻ ഭയങ്കര ടേസ്റ്റാ പുളിന്റെ പകരം അതാ നല്ലത്
ല്ലടി എനിക്ക് എന്തന്നാവാ അറപ്പാ തിന്നാന് ചില കറിയള് കൂട്ടും ചിലതിൻ്റെ ഒളമീന്റൊന്നും കൂട്ടൂലട്ടോ അതെ കൊടമ്പൊളി വച്ചിട്ട് മീൻകറി വെച്ചാ നല്ല ടേസ്റ്റ്ന്നൊക്കെ
ആ ഞമ്മളെ സാധാ പുളി നാക്കിട്ടം നല്ലതാ അത്രയും കൊടംപുളി
ഉം നല്ല രസാണ് പറയീനെ കേക്കാ
ഞങ്ങളത് ഉണങ്ങിട്ടില്ല
ഞാൻ പറഞ്ഞിന്ന് നിക്കാഹിനെ ഓഫ് വൈറ്റ് ഡ്രസ്സ് എടുക്കാന്ന് അതെല്ലാം രസം ഉണ്ടാവുക
ഇങ്ങട്ട് ഓലെന്താ പറഞ്ഞെ
ആ ആ കുഞ്ഞാൾ താത്ത പറഞ്ഞിനു അതേപലെ തന്നെ നോക്കണ ആക്കാക്കനോട് ഞാൻ പറഞ്ഞിരുന്നു ഇജും ഓഫ് വൈറ്റിട്ടാ മതി ഞാൻ ഇനിക്കറിയില്ല ഓലെ നിക്കാഹലെ ഓല് ഇഷ്ടളെ ഇട്ടോട്ടെ
ഓഫ് വൈറ്റോ അല്ലെങ്കിൽ മറ്റേ ഈ ലൈറ്റ് കളറൊക്കെ ക്കെ നല്ലരസണ്ടാവും
ഓഫ് വൈറ്റാണ്ണ് എന്താ പറയാ ഒരു
ഗുമ്മ് ഒരു ഗുമ്മ്
ഒരു എളിമ എളിമ വയസ്സാ നിക്കാഹിന് ഓഫ് വൈറ്റാണ് അധികം വർക്ക് ഇല്ലാതന്ന കൊറച്ച് വർക്ക് ഇവളെ മേക്കപ്പ് ഇഷ്ടായില്ല ഇന്നലത്തെ
മറ്റേ അറബിക് മോഡല് ഇണ്ടല്ലോ
ഉം ഗൗണോ
ആഹ് അങ്ങനെ ഭയങ്കര രസൈകാരം ഇപ്പ ഇണ്ട് ലൈറ്റ് എന്താ പറയാ ലൈറ്റ് ബ്ലൂ അത് നല്ലൊരു ര സണ്ട്
ആഹ്
അതേപോലെ വാഫിന്റെ
ആ വാഫി പിന്നെ കളർണ്ടായതുകൊണ്ട് ചേരു ക് ഏതിട്ടാലും ചേരു ഏ
ആല്ലടിയോട് റിസപ്ഷൻ ഇട്ട നല്ല രസം ണ്ടായിന്നല്ലോ അതല്ലേ
ഓൾക്ക്ണ്ടല്ലോ അത് ചോപ്പാണെങ്കി ഉണ്ടല്ലോ ഔ സീനയിന്നു നല്ല ഡാർക്ക് ചോപ്പ് ഉം പക്ഷെ എനിക്ക് ആ ഉടുപ്പ് രസം ഇണ്ട് കുഴപ്പില്ല പക്ഷെ എനിക്ക് തോന്ന ഓളൊരു ചോപ്പ് ഓള് ചോപ്പ് ഇട്ടിട്ടന്നെല്ലല്ലോ
ഓള് ചോപ്പിട്ടീനല്ലോ മറ്റീന്
അരി കുത്തിന് അല്ലേ
അല്ല അവിട്ന്ന് ഇട്ടീന്നില്ലേ
ഏഏ ആദ്യം ഓളൊരു ബ്രൗൺ ആയിരുന്നു അത് ഇബല് മേടിച്ച തന്നെയണേ
ആഹ് അത് ബ്രൗണേന്നു
ഉം
ഓളെ അരിക്കൂത്ത് അരിക്കൂ ത് നല്ല രസണ്ടായിരുന്നു ആ റെഡ് ഇട്ട് കാണ്ട്
അരിക്കുത്ത് പക്ഷെ ഓളപ്പ എല്ലാ ആൾക്കാരും സാരി അല്ലാ എടുക്കണ്ടിന്നെ മറ്റേ ഇവ വേഷല്ലേ
ആഹ് മറ്റേ ആ വെള്ളത്തുണിയും
ആ ഒപ്പനന്റെ അതേന്നു രസം
ആഹ് കോസ്റ്റ്യൂമ് രസം അയിക്ക്
അങ്ങനൊക്കെയാണ് രണ്ട് മൂന്ന് സിനിമകള് കേറ്റിക്കൊടന്ന്ക്ണ് കണ്ടിട്ടില്ല
അന്റെ ഓഫീസ് വർക്ക് കഴിഞ്ഞിട്ട് കണ്ടാ പോരെ
ആഹ മതി ഓഫീസ് വർക്ക ആണ് മുഖ്യം പക്ഷെ അത് ചെയ്യണംന്ന്നക്ക്ജാ ആദ്യം ഇങ്ങോട്ട് വരണം
ഞാൻ വരാ
യ വേഗം വായോ
അന്റെ ഇന്റർവ്യൂ എന്താ പറഞ്ഞേ
ഇന്റർവ്യൂ ജോലി കിട്ടിയേ ഇന്ന് ചെല്ലാ പറഞ്ഞാണ് മളയ ഇരത്തിറായിരംറപി വരാന്നൊക്കെ
ഇങ്ങത
എന്നോട് സെറമാജ ഒന്നും പോണ്ട ന ബീ എടേ പേക്ക അതന്നെ നല്ലത് പിന്നെ അതല്ല ഇതില ഓരോ പോസ്റ്റ് ഉണ്ട് ആദ്യത്തെ പോസ്റ്റ് ചെന്താറ എനിക്ക് മനസ്സിലായത് സെയിൽസ് ആണ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യ ബേഗം തൂക്കി വെയിലത്ത കൂടി ചെറിച്ച് നടക്കിയേ അയിന് ഇരുപത്തായിരം ഒഴിപ്പിച്ച് വാ ഞൻ അല്ലെങ്ക പോകൂലല്ലോ ഞാൻ വെറുതെ പോയതല്ലേ
ഓ പിന്നെ അതിന് ഞാൻ അമ്മക്കറിയില്ലേ ഓല ഇങ്ങനെ വന്നിട്ട് ട്ട അമ്മളെന്താ കാട്ടല്ന്ന്
ഉം
ആ ഓല അവസ്ഥ ഒന്നും ആലോചിച്ചച്ച്ോക്ക ഓല ഓരോ പര കുടി ഇങ്ങനെ വരും
ഓൽക്ക് പിരാാന്ന്താ ഓൽക്ക് എന്താ ഓ ഇത്രയും അക്ഷരം പഠിച്ചാ അവഓക്ക് വേറെ ജോലിക്ക് ക കേക്കൂടെേ
ഏ വ
ഞമ്മ പക്ഷെഞമ്മുക്ക് കൊറെ തോന്ന വേട് ചാലോ വോട് ചാലോ തോന്നും ഞമ്മള് മേടിക്കണന പ്രൊഡക്‌സിന് എണ്ണം നോക്കി ഈ ജോലിക്ക് ശമ്പളം കൊടുക്കുക അതറിയോ
അത് ശെരിയാണ് പക്ഷെ എന്നാലും നമ്മള ഓല ഇങ്ങനെ പറഞ്ഞേക്കുമ്പോ ഒരു എടങ്ങാറാ ഇവിടെ ഇപ്പടുത്തെൊരു കുട്ടിയാ നീന്നിട്ട് ഒരു ചെറിയ കുട്ടി ഒരാൺകുട്ടി അത് മറ്റ പോപ്കോണൊക്കെ അല്ലേ ഏ എ പോപ്കോണില്ലേ
എന്താ പാക്കറ്റാക്കി വിക്കുക ഉണ്ടാക്കിയാണ്ട് നിങ്ങോളോട് ഞങ്ങളോടൊക്കെ വാണോയ് ചിനി ഞങ്ങൾ വാണ്ടഞ്ഞു
പോപ്കോൺ മാത്രം
ആ അത് പാക്കറ്റില ആക്കിയണ്ട് വിക്ക ആ അടുക്ക നീന്നില്ല
ഇല്ലട അയിന് ഇവിടെ ആരാ വയലടച്ച അങ്ങാനൊക്കെ കടക്കും ഉച്ചക്ക ഒന്ന് കാണ്ണ്മ്പ പിന്നെ ഉറക്കം തന്നെ വല്ല ഉറക്കം പോവാല് ഉറക്കം വരാല്ല ഒരു പാടേ
ഞ നോറങ്ങലല്ല ഒരു ഇത്ട്ടൂലാഞാൻ
ഏ
ഒരു ഗുമ്മിട്ടൂല ഉറങ്ങാന്
ആ
ഞാൻ ഇങ്ങനെ ഫോണ്മേ തോണ്ടിരിക്കും
പിന്നെന്താ ഇനിയിപ്പോ ഞമ്മക്ക് നാളെ പോവാലേ സാല് വരട്ടേ നമക്ക് ചോദിച്ചോക്കാം എന്നാണ് മൗസിക്ക് പോവാ
ആ സാനു വന്നിട്ട് നമ്മക്ക് തീരുമാനിച്ചാം
അല്ല നിങ്ങക്ക് ഇനി കോളേജില് അഡ്മിഷൻ കിട്ടണെ അവിടെ ക്കെന്നെ പോയി അവിടുന്ന് കുടിക്കായിരുന്നു ബെർത്ത്ഡേ വാറട്ടോ അല്ലാതെ പോയിട്ട് കാര്യല്ല
ഏയ് ഇന്ന് ഞാനല്ല നിങ്ങ നിങ്ങ എടുക്കയാണെങ്കി ഞാൻ വെറുതെ പോരാ
അപ്പൊ അനക്ക് ഫ്രീയല്ലേ എന്റെ ഭർത്തഗിരി എന്താണ് പിന്നെ എന്റെ കഥ
ഇത് എന്താച്ച തന്ന്
അയിന്റെ ബർത്ത്ഡാ ആയിട്ടില്ലല്ലോ
ആണ്ട് കഴിഞ്ഞല്ലോ
അയ്ൻ സമയാവട്ടെ
ഇന്നാലും കുട്ടി ജി കയ്യും കഴിഞ്ഞ അന്ന് തന്നില്ലല്ലോ ജി
കൈയിണ അന്ന് അയിന് ചോദിച്ചോ എടി അന്റെ ബർത്ത്ഡേ അല്ലേ ഇജി ചോയിച്ചോ അല്ല അയ്ന ജി ഞങ്ങക്ക എന്തെങ്കലും തര് നുണ്ടോ അങ്ങനെ ഇങ്ങനെ ജി ഒന്നും ഇന്നോട് പറഞ്ഞില്ലല്ലോ
ഞാൻ ചോദിച്ച്ക്ണ് ജി തരായിട്ടാണ് ഞാൻ എത്രടെ